ഹലോ ഹലോ ആഹ് കേക്കുന്നുണ്ടോ?
ഹലോ ഇപ്പ കേക്കിണ്ട്
ആഹ് കേക്ക്ണുണ്ടോ? ആഹ് ആഹ് ആഹ് എന്ത്ണ്ട് മഴയ്ണ്ടോ?
എന്തൊക്കെയ ഇന്ന്
മഴണ്ടൊ?
ഇണ്ട് മഴേന്ന്
ആഹ് ആഹ് ഇവ്ടെയ് വെയ്ലാണ്ന്ന്
വെയ്ലാലെ ഉം
ഫുഡ് ആഹ് വെയില ഫുഡ് കഴിച്ചോ?
ആഹ് ഫുഡ് കഴിച്ച്ങ്ങട്ട് പോന്നിട്ടുള്ളൂ ഞങ്ങള് ഇന്നലെ മറ്റേ വടെ പൊയിനു എന്താപറ്യ ഒത് പൊട്ടിയ്നല്ലൊമ്മക്ക് കഴിഞ്ഞത്തി ഉം ന്നലെ പോയിന്നില്ല മറ്റെ ഇവ്ടെന്താ മുണ്ടക്കംപോയി അങ്ങനെന്തൊ പറ് യല്ലോ ഇവടെ വയനാടാവഗം
എവിടെ പോയ്ന്നാർഞ്ഞെ?
വയനാട് ആഹ് വെടെ ഉര്ള് പൊട്ടില്ലേ നിയോ
ആഹ്
എന്താപ്പങ്ങോട്ട് പറയ പേര് കിട്ട്ണ്ല്യ തോന്ന് അവ്ടെ പോയിനാവെലെ
ആഹ് ആഹ്
ഉം അവ്ടെപോയി അവ്ടൊക്കെ കണ്ട് പോന്ന്
ആഹ് ആഹ്
ഉം ഉരുള് പൊട്ടിയെ ആസ്ഥലൊക്കെ കണ്ടുപോന്ന് പിന്നെ അവ്ട്ന്ന് ഞങ്ങൾ മറ്റേ ഗ്ലാസ്സിന്റെ പാലല്ലേ ചില്ല്പാലം ഉം അയ്മല് പോയി അയ്മൽ കേറി പിന്നെ ഒന്ന് രണ്ട് പൂന്തോട്ടത്തിലൊക്കെ പോയി പിന്നെ ഡാമ്കണ്ട്
ആഹ് ആഹ്
ഉം അങ്ങനൊക്കെ കണ്ട് പോന്ന് പിന്നെ മൂത്താപാന്റെ മോള്ണ്ടവ്ടെ
ആഹ് ആഹ്
ഉം ഓരെ വീടൊക്കെ നഷ്ടപ്പെട്ട്‌ ല്ലെ?
ആഹ് ആഹ് അവര് ഈ ഇങ്ങന പ്രശ്നം വന്നപ്പോ പോയായിരുന്നല്ലേ വീടൊക്കെ
അഗണ്ട് പോയിന്യാന്ന് അയ്ന്റെ കൂട്ത്ത് വീടൊക്കെ പോയ്നി അപ്പൊടെ ചെന്ന് വീടുംന്തൊക്കെ കണ്ടു പോന്നപ്പോ പുത് യെ വീട് ട്ടക്ക് കൊറെ ആൾക്കാര് സഹായം കൊണ്ട് വീടൊക്കെ കിട്ടിണല്ലൊ.
ആഹ് ആഹ്
ഉം അപ്പൊ വീടൊക്കെ കണ്ട്പോന്നേ
നല്ല നല്ല പോല വീട് തകർന്നു പോയല്ലേ
ഉം നല്ല തകർന്നു പോയ്ണ് ഇപ്പൊ പുതിയ വീട് പുതിയ വീട്ങ്ങനൊരൊ ആഹ് ആൾക്കാര് എടുത്തിട്ട
ആഹ് ആഹ്
ഉം ആഹ് വീട്ടില്
ഇപ്പൊ അങ്ങനെ നശിച്ചു. ചവറ് വീട് പോയോർക്കൊക്കെ. ആ വീട് പോവർക്കൊക്കെ ഇപ്പം വീട് അങ്ങനെ ഉള്ളവരൊക്കെ കൊടുക്കുന്നു. അല്ലേ? ഉള്ളവരൊക്കെ സഹായിക്കുന്നുണ്ടല്ലേ? ആഹ്
ആഹ്, സഹായിക്ണ്ട് അപ്പൊ. അട്ത്ത് അടുത്ത് വിടുകളാ പക്ഷെ ഓൽക്കൊരു ആബ്യൻ തിന്നാൻ നല്ല അഹ് നമുക്കൊക്കെ പോയാതന്നെ
ഉം. ഉം. അത് എ എത്ര മുറിയായി?
ടൂറിസ്റ്റ് കേന്ദ്രതിന്ന്. ചെന്നതേപോലെ ക്ണെ. എന്തോരുരസംന്നോ.
ആഹ്, ആഹ്
അവിടെ ഈ നാല് ഭാഗം റോഡും റോസിൻ്റെ നടക്ക് പുല്ലൊകൊതിച്ചാട്ടെ.
ആഹ്, ആഹ്
ഉം രണ്ടാത്തും ഇന്റർലോക്ക് ചെയ്ന്ന്? റോഡ് ഇങ്ങട്ട് പിന്നെ അടീക്കെറ്റം റോടാണ്. അയ്ലൊക്കെ വീട് നർച്. കുറച്ച് വീട എത്രോ വീടെളുണ്ടോ? നാന്നൂറോ അഞ്ഞൂറും വീഡെളുണ്ട് പറഞ്ഞു അവിടെ തന്നെ
ആഹ്, ആഹ് അതിങ്ങനെ വീട് നശിച്ചു ഇപ്പൊ ആൾക്കാര് വെച്കൊടുത്ത വീടുകളാ?
അടുത്തതാണ് ഓരോ സംഘടന അതൊക്കെ അതൊക്കെ വെചൊടുത്തതാണ്.
ആഹ് ആഹ് ആഹ് ഇപ്പൊ എന്നിട്ടാ എങ്ങനുണ്ടവിട അവിടുത്തെ ഇപ്പൊ?
അവിടെ എന്നാല് ആൾതാമസൊന്നുല്ല. ഓലെ ആദ്യത്ത വീട് ആൾതാമസ കാടും ഇതൊക്കെ കെടക്ക അങ്ങോട്ട് പോവാനൊന്നും കഴിയൂല. സ്കൂള് ഒക്കെ ഒഴിവാക്കി. സ്കൂള് ഒക്കെഴിവാക്കി.
ഓഹ്. ഓഹ്. ശരിയാ
ഉം. ഉം.
ഇപ്പൊ അങ്ങനെ അധികം അധികം ആൾക്കാര് താമസം ഇല്ലായിരിക്കും അല്ലെ? ഇപ്പൊ അദികം അധികം താമസൊന്നുമില്ലായിരിക്കല്ലേ ആൾക്കാര്?
അല്ലല്ല കൊറവ അവിടെ താമസം കൊറവാണ്. അവിടെ എത്രോ ആൾക്കാരാ മരിച്ചു പോയോലെ ഫോട്ടം വെച്ചിന് എത്ര മുന്നൂറ്റി ചില്ലാണം ആൾക്കാരുണ്ടവിടെ ഫോട്ടം.
ഇപ്പോഴ് വെച്ചിരിക്കുന്ന്.
ആഹ്, വല്ല്യ ഫ്ലെക്സാക്കി വെച്ചിരിക്ണ്ട്.
ആഹ്, ആഹ്
ഇന്നലെ രാവിലെ മുന്പേ ഞങ്ങൾ ഒരു ആറു മണിയാകുമ്പോ പോയി. രാത്രി ഒമ്പത് മണിയായി ഇവിടെതും
ഔടെ എത്തിയപ്പഴ്ല്ലേ?
ഉം. ഉം. ഉം.
ആഹ,
ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടോയി രാവിലെയക്ക് ചപ്പാതിം. വെള്ളപ്പും പിന്നെ നൂൽപുട്ടും വാങ്ങി പോയി. ചിക്കൻ കറി ഞങ്ങൾ ഇവിടെ ഇണ്ടാക്കി.
ആഹ്, ആഹ് ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചാ?
ബിരിയാണി ആ ബിരിയാണി വെച്ചൊണ്ടോയി. ഈ രാത്രിക്കക്ക് പിന്നെ ഫുഡ് ഞങ്ങൾ. ചപ്പാത്തി കറിന്ന് കഴിച്ചു പോന്ന്.
ആഹ്, ആഹ്, നിങ്ങളെല്ലാരും ഒത്തിരി പേരുണ്ടായിരുന്നോ?
ആ്, ഞങ്ങള് ഫാമിലി ആയിട്ട് ഇവിടെ രട്ട് നാത്തുമാരുണ്ട്. ഓലും ഓലെ ഒരാള് ഹസ്ബന്ഡ ഇവിടെണ്ട് അ ഒരാൾ ഇവിടെല്ല അപ്പൊ ഒരു ഹസ്ബൻഡും മ മൂന്ന് മക്കളും മറ്റേ രണ്ടാമത്തെ നാത്തുനും ഓലെ രണ്ട് മക്കളും പിന്നെ ഇവിടുന്ന് ഞങ്ങളും ഉം നാല് മക്കളും ഉമ്മി ഹസ്ബൻറും മൂത്തച്ചിയും മൂത്തച്ഛനും ഓലെ അ മൂന്ന് കുട്ടികളും
ആഹ് ങ്ങളങ്ങുള്ള പ്പോഴല്ലേ
ആഹ് പത്ത് പതിനേ ആളുണ്ട് കുട്ടികളടക്കും
ഉം ഉം. ട്രാവലറിലാണോ പോയെ
ആഹ് അതെ
ആഹ് ആഹ്
ട്രാവലറില്
ആഹ് ആഹ്
എത്താന്നകി ഇന്നലെ ഉമ്മാന്റെ കാലിന് ഒരു അട്ടേ കടിച്ച്
ആണോ അവിടുന്നാ
ഉം അട്ട അട്ടണ്ടേയ് നർച്ചട്ടണ്ട് അവ്ടെ അട്ടമലണ്ടേയ്
ആഹ്. ആഹ് ആഹ് അതീ ബ്ലഡ് ബ്ലഡ് ബ്ലഡ് കുടിക്കുന്നട്ടയല്ലേ
ആഹ് അതെ ഉം അത് ആഹ് ഇമ് മ്മാന്റെ കാൽമെ കേറീട്ട് ഞങ്ങള്ൾകണ്ടിട്ടില്ലേനി അപ്പൊ പിന്നെ മോം കണ്ടപ്പോ മോൻ പറഞ്ഞി ഉമ്മ ഇങ്ങളെ കാലിമേല് അട്ട കേറിന് റഞ്ഞ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി അറില്ല നമ്മുക്ക് ആദ്യമായി അട്ട കേറി കട്ച്ചിക്കണത് പിന്നെ അവിടുന്ന് ഓല കൈ ചില്ലി പാലത്തിന്റെ അയിമക്ക് പോണോടുത്തേന അത് ഗ്ലാസ്ബ്രി ബ്രിഡ്ജ് ബ്രിഡ്ജിന്റെ അടുത്ത് അപ്പൊ അങ്ങനെപ്പ പോല അവിടന്ന് ചേച്ചിയ പിന്നെ മറ്റ പോരും പറ പിന്നെ ഉമ്മാനെ കൊണ്ടണ്ടി ഇരിക്കണ്ട അയിമ്മേക് ഉപ്പ് ഇങ്ങനെ ട്ടപ്പോയ് ചോരങ്ങനെ പോവ്ണ്ട് ന്നട്ട് പിന്നെ ഇങ്ങോട്ട് ചാടി ഉപ്പിട്ട അയിച്ച് ചാവും തോന്നുന്നുണ്ട്
ആഹ് ആഹ് അത് അട്ട അദ്ദേഹത്തൊന്നു പോയില്ല അല്ലെ ആനെ പിടിച്ചിരുന്നു അപ്പൊ ഉപ്പിട്ടപ്പോ ഇളകിയാ
ആഹ് ഇളകി പോകന്ന് ഇളകി ബുക്ക കാട്ടണ്
ആഹ് ആഹ് അപ്പൊ ബ്ലഡും വന്നല്ലേ
ഉം ആദ്യം ബ്ലഡ് ഇങ്ങനായിട്ട് ഇങ്ങനെ ഒരു ഉരുകി നമുക്ക് ഉപ്പ് ഉരുക്കും പോലെങ്ങനെ ഒരു ബ്ലഡ് ഇങ്ങനെ പോരുണ്ട് എന്നെൻ്റെ ഈ സാധന ആണ്ട് ചാട്ണണ്ട്
ആഹ്
ഉം
നിറയെ അട്ട ഇണ്ട അവിടെ
ആഹ് ആഹ് മറ്റേലേ അത് ഭയങ്കര വിഷമല്ലേ അത് നമ്മുടെ ദേഹത്തുന്നൊക്കെ ബ്ലഡ് കുടിക്കുന്നെ
ആഹ് നല്ല ഓ കുടിച്ചായിട്ടങ്ങട് വീർക്കുവല്ലോ കുടിച്ചാണ്ട് കത്
ആഹ് അത് നമ്മുടെ ശരീരത്ത് കേറി കഴിഞ്ഞ ങ്ങനെ ബ്ലഡ് വല മൊത്തം ഊറ്റിയെടുക്കും
ആഹ് അതെ ഊറ്റിട്ക്കും പറഞ്ഞ്
ആഹ് ഒരു പ്രാവശ്യം എൻ്റെ വാപ്പാനെ അങ്ങനെ കടിച്ചിട്ടുണ്ടായിരുന്നേ
ഉണ്ട്ല്ലേ
ഈ ആഹ് ശബരിമല ഒരു ഓട്ടം പോയായിരുന്നേ
ആഹ് ആഹ്
അങ്ങനെ ശബരിമല വട്ടം പോയപ്പോഴ ആൾക്കാരെ കൊണ്ട് പോയത് അങ്ങനെ ഇങ്ങനെ അട്ട ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കടിച്ചായിരുന്നു
ഉം ഉം
ആഹ്
മേടിച്ചു ഓല് തന്നെ കുടിച്ചോ?
ആ ചോര കുടിച്ചു ഇങ്ങനെ ദേഹത്തിരുന്ന്.
കണ്ടിട്ടില്ലേനോ?
ഏ പിന്നെയാണ് കണ്ടത് ഇത് കുറച്ച് ചോര ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പള്ളേ കൂടെള്ള ഇതുപോലെ തന്നെ കൂടുള്ളവർ കണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിയുന്ന.
അറിയണേലെ ഉം
ആഹ്
പിന്നെ എന്തോ സാബൂന എന്തോ അങ്ങനെ ആക്കിയാലൊക്കെ അലക്ക് സോപ്പ് ആക്കിയാലൊക്കെ പറഞ്ഞേക്കാം. അലക്കണ സോപ്പില്ലേ സാബൂന് അത്ങ്ങനെ ആക്കിയാല് പോ എന്നൊക്ക പറയണേക്കാ അങ്ങനെ
ആണ ആ.
അങ്ങനെ പറയണേക്കാ അങ്ങനെ തിരുമ്പോത്തുന്നൊക്കെ ആയാല് ചെലോൽ കാണാ സോപ്പും പത ഇങ്ങനെ ആക്കിയാണ്ട്
ആഹ്
അങ്ങനെ പോവലുണ്ട്
ആഹ് ആ. ഹ്
ഇന്നലെ പിന്നെ മഴ ഇല്ല വെയിലും ഇല്ല അവിടക്ക് മഴൊന്നു ഇല്ല ഇവിടെ നാട്ടക്ക് മഴ ഉണ്ടായിനി
ആഹ് ആഹ് അങ്ങോട്ടൊക്കെ ഒന്നും മഴയില്ലന്ന് തോന്നല്ലേ?
ആ ഇല്ല അങ്ങോട്ടേക്ക് മഴല്ല ഞങ്ങള് കോട്ടൊക്കെ കൊണ്ടു പോയി കൊണ്ടു പോയിട്ട് മയൊന്നും അങ്ങനെ ഇല്ല കുറഞ്ഞൊരു പാറനേള്ളൂ.
ആഹ് ആഹ്.
ഉം.
ഇവിടെ ഇവിടെയൊക്കെ ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു ഇവിടെയൊക്കെ നല്ല മഴയൂണ്ടായിരുന്നു ഇന്നലെയൊക്കെ. ഇന്നും നല്ല രാവിലെ തൊട്ട് നല്ല വെളിച്ചം ഉണ്ട്.
ഉം ഉം റോഡൊക്കെ ഇങ്ങോട്ട് പോരുമ്പോ എന്തരു ബ്ലോക്കിനന്നോ?
ആഹ് ആഹ്
ഭയങ്കര ബ്ലോക്കന്.
ആഹ് അങ്ങനെ ഇപ്പോ അവിടെ നല്ല ഇങ്ങനെ ഒരാൾക്കാരും ആൾക്കാരും ഇല്ലല്ലെ കുറവാല്ലെ?
ആൾക്കാരും കുറവാണ്.
ആ അവിടൊക്കെ ഹോസ്പി അവിടെക്കെ ഈ ഹോസ്പിറ്റലുകള് സ്കൂളുകള് അങ്ങനെ സ്ഥാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൾ എന്നും എല്ലാം നശിച്ചു കാണുല്ലേ?
ഓ എല്ലാം പോയിന് ഓ ഒന്നുല്ല എടങ്ങെടു പോണ്ടുള്ള ആൾക്കാരൊക്കെ കൊറച്ച് കൊറേ ദൂരെ ഇവര വീട് അവിടെ അടുത്തൊന്നും അല്ല പുതിയ വീട് പുതിയ വീടിത്തത്തറ
ആഹ് ആഹ്.
അവരൊന്നും ഇപ്പോ ഇങ്ങട്ട് പോരാളില്ലാ
ആഹ്
എന്ന ആയിക്കോട്ടെ പിന്നെ വിളിക്കാട്ടോ.
അതാ ഓ ഓ ശരി ശരി.
ആഹ് ആഹ്